ഹലോ
ഹലോ
ആ കേക്കാവോ
ആ കേൾക്കാം
ആ ഓക്കെ ഓക്കെ എന്തൊക്കെയു ണ്ട് വിശേഷം
നല്ല വിശേഷം
മഴ ഉണ്ടോ അവിടെ
ആഹാ ഇപ്പൊ മഴ പെയ്തു ഒരു മഴ
ആഹ്
കൊറേച്ച്
നമ്മുക്ക് ഇവിടെ നമ്മക്ക് ഇന്നലെ മൊതല് നല്ല മഴയാ
ആഹാ മഴ തന്നെ ആയിരുന്നു ഇപ്പം മഴ തൊടങ്ങിയപ്പോ മുതല് മഴ തന്നെയാണ് പക്ഷെ ഇന്നിപ്പോ- നേരംെള ളുത്തതിന് ശേഷം മഴ ഉണ്ടായില്ല ഇപ്പൊ നല്ലൊരു മഴ പെയ്തു
ഉം ഉം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളി - സ്കൂളി പോ- പോയൊ അതോ-
പോയി പോയി രണ്ടു പേര് പോയി കുഞ്ഞുണ്ട് രണ്ടര വയസ്സായത് അവന് ഇപ്പൊ ഒന്ന് ഇങ്ങട്ട് ഒറങ്ങി നേരത്തെ എണീച്ചിട്ടുണ്ടായി
ആഹ് അപ്പൊ ഫ്രീയാ കുറച്ച് ഇല്ലയോ
ഫ്രീയല്ല ഒരുപാട് ജോലികൾ കിടക്കുണ്ട് ചായ കുടിച്ച പാത്രം കഴ ടിക്കൻ കുറ കുറച്ച് ഡ്രസ്സുകൾ മെഷീനിൽ അലക്കി ക ഇട്ടിട്ടുണ്ട് ഇനിണ്ട് അതില് കിടക്കണം ചോറ് ബന്റെ ജോലിക്ക് പോയി
ആഹ്
ഉം
ഇത് ഏളയ മോന് വഴക്കുണ്ടോ
ആഹ് ഇന്നല മുതൽ കുറേച്ചേ പന്നിയുണ്ട് ചെറുതായിട്ട് അപ്പൊ അവര് ക്ഷീണം ഇപ്പ ഞാൻ മഴ ആയതൊണ്ട് പുറത്തോട്ട്ന്ന് ഇറങ്ങാൻ പറ്റില്ല പറ്റാത്ത സാഹചര്യല്ല അല്ലെങ്കിൽ അവൻ മുറ്റത്ത കൂടെക്കെ അങ്ങനെ നടക്കരിക്കും കോഴളെ ബേക്കിൽ കൂടി കോഴികളൊക്കെ ഉണ്ട് അതിനെ ഓടിച്ചിട്ട് ആഹ് കോഴണ്ട് അത അപ്പൊ അത് പത്ത് പത്ത് പതിനഞ്ചണ ഉണ്ട് പത്ത് അഞ്ച് കുഞ്ഞുങ്ങളും പത്ത് ഏഴ് പെടകളും മൂന്ന് പൂവൻ
കൂട്ടിനകത്ത് കൂട്ടിനകത്ത് ഇട്ട് വളർത്തുന്നാണോ
ഏ ഡാ വിടും നേരം വെളുത്ത വിടും
ആഹ് ആഹ് അപ്പൊ അത് പറമ്പൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ
പറമ്പുണ്ട് ഉം ആ മതിൽ കെട്ടുണ്ട് അതുകൊണ്ടെങ്ങാടും പോകൊന്നുമില്ല അതിന്റെ ഉള്ളിൽ തന്നെ
ആഹ് ആഹ് അപ്പം പുറത്ത് വിൽക്കാനും കാണുമായിരിക്കല്ലോ അപ്പോ അതിന് ചോഴികൾ ഒക്കെ ഉള്ളൂ
ആദ്യ ഞാൻ മുയലിനെ വളർത്തു ആഹ് അപ്പൊ മുയലില്ലേ മുയൽ റാബിറ്റ്
എല്ലാം ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ചെറിയൊരു കൃഷിക്കാരിയാ
അതല്ല മുയലിനെ വളർത്തി ഞാൻ പറയണ കേക്ക് അപ്പൊ പിന്നെ അതിന്റെ കൂട് ഫ്രീ ആയി പിന്നെ അതിനെ അതിനെ നോക്കി വളർത്തി ഒന്ന് ഞമ്മക്കിങ്ങനെ മതിയാവൂലെ ചെലപ്പോ അത് പിന്നെ പിന്നെ ഉം പിന്നെ അതല്ല പട്ടി പട്ടി പിടിക്കാനൊക്കെങ്ങനെ വരും മതിലൊക്കെ ചാടി അതാണേ ഒരു പാവം ഒരു ന്താ സാധു തല്ലെ മൃഗല്ലേ അപ്പൊ ഒരു പാവം തോന്നീട്ട് അതിന് ഒരു ഒച്ചെടുക്കാനൊന്നും വയ്യല്ലോ ആരെലും അക്രമിച്ചാലൊക്കെ ചെറുത് ആഹ് അങ്ങനെല്ലേ
നല്ലതാ ഇല്ലെ മൃഗ സ്നേഹികൾ അല്ല ചെലരുണ്ട് ചെലർക്ക് ഭയങ്കര ഇഷ് ട്ടം മൊയല് മൊയല് ഭയങ്കര ഇഷ്ടവാ
തോന്നു
അത് ഇങ്ങനെ പ്രസവിക്കുമ്പഴേ പ്രസവിക്കുമ്പം ഇത് ഉം കൊറേ കുഞ്ഞുങ്ങള് കാണും എന്റെ ഇവിടെ ഒണ്ടാരുന്നു ഇവിടെ ഒണ്ട് ഞങ്ങള് മുയലിനെ പക്ഷെ അതിങ്ങനെ ഒരു ഒ എന്താ പറയുന്നേ എന്റെ എളയ മോനെ എളയ മോനെ അവനൊരു ഒബ ഒമ്പതാം ക്ലാസ്സി പഠിക്ക അവന് ഭയങ്കര ഇഷ്ടവാ അവനിങ്ങനെ വളത്തി പക്ഷെ ഇതെല്ലാം ചത്ത് പോവും കേട്ടോ
ക്കൊന്നുവില്ല ഒന്നും ചെ ആഹ്
ആഹ് ആഹ് ആഹ് അപ്പ ഇപ്പ എത്ര മൊയലൊണ്ട് മൊയലില്ല എല്ലാം തീ കഴിഞ്ഞോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് കേൾക്കാം
ആഹ് കേക്കാം എന്തോ റെയിഞ്ചിന്റെ ആഹ്‌ ഒരു പ്രശ്നോ
ഏഹ് ഒന്ന് ഞാ ഹലോ ഹലോ വെ
ഞാനെ എനിക്കിങ്ങോട്ട് കേക്കുന്നില്ലാരുന്നു അതായിരിക്കാം ഉം ഇപ്പോ കേക്കാവോ
ആഹ് ഇപ്പണ്ട്
ആഹ് ആഹ് അപ്പ ഞാനതാ പറഞ്ഞേ മൊയലൊക്കെ നല്ലതാ പക്ഷെ അതൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ
ഉം അതുകൊണ്ട് തന്നെ എന്റെ മൂത്ത മോന് ഇഷ്ടായിട്ട് തന്നെയാണ് അനിയത്തിന്റെ വീട്ടില്ണ്ടായി അപ്പ ഞങ്ങളവിടെന്ന് കൊണ്ടന്നേണ് പിന്നെപ്പോ ആ കൂട് ഒഴിവാക്കിയ അപ്പോ പിന്നെ അങ്ങനെ ആ കൂട് വെറുതെടക്കല്ലേ
ആഹ് ആഹ്
ഇൻന്റെ കൂടാണ് ഇരുമ്പിന്റെ ആ നെറ്റ്ല്ലേ കൊറച്ച് പൊക്കത്ത് വെച്ചിട്ട് സ്റ്റാന്റ്മ്മേ ഉം അപ്പൊ പിന്നെ അങ്ങനെ കോഴിനെ വളർത്ത് ആഹ് അതെ അതെ ആഹ് അങ്ങൻ തന്നെ അതന്നെ
അറക്കപ്പൊടിയൊക്കെ ഇട്ടാ മതിയല്ലോ
അയിന് അത് മറ്റേ ഇതാണ് നെറ്റല്ലേ അപ്പൊ എല്ലാം താഴേ
ഉം ഉം ഉം പിന്നെ ഇങ്ങനെ അഴിച്ചു വളർത്തുന്നതായതുകൊണ്ട്
പിന്നെ അതുവല്ല ഇത്തിരി പറമ്പ്ണ്ടായതു കൊണ്ട് ആ പറമ്പിലാണ് കൊറച്ചിങ്ങട് വീടിന്റെ പിന്നെ പിന്നങ്ങനെ ഭയങ്കര ഇതില്ല അതുകൊണ്ടൊരു ഇതില്ല ബുദ്ധിമുട്ട് തോന്നൂല
പച്ചക്കറിയൊക്കെ ഒണ്ടോ
ഇതക്കെ ഞാൻ വാർക്കയുടെ മോളിലാണ് കവറില്
ഓഹ് നിങ്ങളിപ്പ ടൗൺ ഏറിയായ ടൗണിലാണോ ടൗൺ ഏറിയായാണോ
അതല്ല ഞാൻ കോഴിയാളെ കോഴികൾ തിന്നൂലേ ചീരയും പച്ചക്കറികളൊക്കെ ഈഹ് ഇപ്പ അതുകൊണ്ട് ഞാൻ മേളില് വളത്തും ചീരെടെ എലൊക്കെ ഭയങ്കര ഇഷ്ടണല്ലോ അവറ്റകള് കൊത്തിതിന്നും ഉം അപ്പ ഇങ്ങനെ മേളി അങ്ങനെ ബക്കറ്റില് കൊറേ വെച്ചേക്കാ ഇപ്പ ഈ മഴ പെയ്താ ഒന്നും ഉണ്ടാവില്ലല്ലേ മഴ കൂടിയാല്
ആഹ് മഴയയാ പിന്നെ നമുക്ക് ഈ പച്ചക്കറിയൊന്നും
ആഹ് അധികം പിടിക്കൂല എല്ലാം ന ഇതായി പോയി കൂടുതല് മഴപെയ്താ നല്ല ഉഷാറായി ചീരൊക്കെ അധികം ഇണ്ടായി എൻക്ക് ഒന്നര ഒന്നിടവിട്ടൊക്കെ ദിവസങ്ങള് ഞാൻ ഒലത്താനൊക്കെ എടുക്കും ഇപ്പ ഈഹ് മഴ പെയ്യ്താ
വഴുതന മാത്രം ഞാൻ നോക്കിട്ട് വഴുതന ഉണ്ടല്ലോ വഴുതന വഴുതന മാത്രം
വൈതന രണ്ട് മൂന്ന് വർഷം ഒക്കെ ആഹ് നിക്കും വഴ്തന.
ആഹ് അത് മാത്രം ഞാൻ നോക്കിട്ട് വല്യ കൊഴപ്പല്ലാതെ നിക്കും. ബാക്കിയൊക്കെ ഈ മഴയാവുമ്പോ എല്ലാം നമ്മടെ കോവല് കോവലാണെങ്കിലും ഓഹ് അങ്ങനെ തന്നെ. കോവലും ഈ പറഞ്ഞ പോലെ ചൂട് സമയത്ത് നല്ല വെയില് സമയത്ത് നല്ലതായിട്ട് ഇതാവും.
ആല്ലേലും ആഹ് വെയില് സമയത്ത് എല്ലാ പ ച്ചക്കറി നല്ലോണം ഇണ്ടാവും നല്ല അപ്പം നമ്മള് നല്ല വെള്ളം കൊട്ക്കണം അതുപോലെ നല്ല വെയിലും തട്ടി നല്ല ഉശ് ഉഷാറായി ഇണ്ടാവും.
ആഹ് അതെ അതെ ആഹ് സമയത്ത് തി പർഞ്ഞ പോലെ വെള്ളത്തിനും ക്ഷാമം ഉള്ളോർക്ക് വല്ല്യ ബുദ്ധിമുട്ടും വരും.
ആഹ് അതെ ഉം ഉം വെള്ളത്തിന് ക്ഷാമള്ളോൽ
പിന്നെ രണ്ടാമത്തെ കാര്യംന്ന് പർഞ്ഞ മഴയായ നിങ്ങടെ ആ ഭാഗത്തൊക്കെ കൊതുകുണ്ടോ? അയ്യോ ഞങ്ങടെ ഈ ഭാഗത്ത കൊതുകിന്റെ ബഹളവാ.
പറയാണ്ടോ രാത്രി ആഹ് കുഞ്ഞി കൊതുകില്ലേ?
അതെ പണ്ട് നമ്മളെ ഈ കടിക്കുന്ന കൊതുകന്ന് പറഞ്ഞ ആഹ് അങ്ങ്അരയ്ക്കും. അന്ന് എന്തോ ഇർറ്റേഷൻ വരും ഇപ്പോഴത്തെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഇപ്പോഴത്തെ കൊതുവിനല്ലാം എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടല്ലല്ലേ ജനിത ഓഹ് ഇത് വന്നിട്ട്മാ ആഹ്
ഉം മനുഷ്യമാരാ
പണ്ട് ഇങ്ങനെ പ്രശ്നല്ല പണ്ടന്ന് പർഞ്ഞാ നമ്മളൊ ഒരു കൊതു ത്ത്യാലും ആഹ് ചൊറിഞ്ഞു അങ്ങ് മാറും ഇതങ്ങനല്ല ഇതങ്ങ് അരച്ച് നമ്മളെ അങ്ങ് കൊല്ലും.
ഉം പറയാണ്ടോ ഒർക്കത്ത്ന്നൊക്കെയണ് എണീക്കും നമ്മള്ല്ലേ?
പിന്നെ ഭയങ്കര ഇതല്ലേ പക്ഷെ അങ്ങനെ ഈ പരിസ ഏഹ് എന്നും വൃത്തിന്ന് പർഞ്ഞാ അങ്ങനെ വൃത്തികേടായിട്ടൊന്നും കെടക്കുന്നൊന്നുല്ല്യ. പരിസരോ?
ഏഹ് അങ്ങനെന്നുല്ല പക്ഷെ ഇവ് ഇവിടെക്കെ ഈ ചെടികളും അങ്ങനെ
ആഹ് ഈ ചെടികളേലൊക്കെ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതാ ഇത്. പിസാര ഞാൻ പറയാൻ എന്റെ വീട്ടിലാണെ ഞാൻ അടുക്കളേടെ ആഹ് ജനലിന്റെ അവിടെ നമ്മുടെ ഈ മണിപ്ലാന്റ് ഉണ്ടല്ലോ. അതും അങ്ങനെ ഒന്ന് രണ്ട് ആഹ് സാധനം ഞാനിങ്ങനെ കുപ്പിക്കാകത്ത് ഇങ്ങനെ വെച്ചിട്ണ്ട് ആ ജനലിന്റെ അവിടെ. പ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ എന്തോ വൃത്തിയാക്കാനെട്ത്തപ്പൊ അതേന്ന ഇങ്ങനെ ചെറിയ്യ കുഞ്ഞ് കൊതുവല്ലഅത് വേറൊരു സൈസ് ഇതാ ഈ ച്ച അതെല്ലാം ഇതേ വന്ന് പറ്റി പിടിച്ചിരിപ്പുണ്ട് ഞാൻ ഓർത്തിനി അത് മഴക്കാലം ആവുമ്പോ അത് മാറ്റി വെക്കണം.
ഉം ഉം
അങ്ങനൊക്കെഉണ്ട് ഇപ്പ എന്തൊക്കെയോ ഒരുത് ചെയ്യാനാന്ന് പറ.
അതേ പോലെന്നെ ഫ്രിഡ്ജിന്റെ വെള്ളം മാറ്റ്ണ് അമ്മളൊഴിക്ണ വെള്ളംണ്ടോ
ആഹ് ആ ചേലപ്പ അത് പഴേ പണ്ടത്തെ പണ്ടത്തെ ഫ്രിഡ്ജിനാ ആഹ് ഒരു പ്രശ്നം. ഇപ്പൊ അങ്ങനെ പുറകിലത്തെ ആഹ് ഒരു വല്യ പ്രശ്നം വരുന്നില്ല.
ഉം അല്ല സിംഗിൾ ഡോറ് ഫ്രിഡ്ജിന് അങ്ങനെ വരും ഇപ്പത്തെ മോഡലിനുംണ്ട് അങ്ങനെ. ഡബിൾ ഡോറിനൊന്നും പിന്നെ ആ അങ്ങനെ വര്ന്നി പുതിയത് വാങ്ങിച്ചു തന്നനസി സിംഗിൾ ഡോർ ഫ്രിഡ്ജന്നെ പുതിയത് വാങ്ങിച്. ഒരെണ്ണം കംപ്ലൈന്റയ്ട്ട് വാങ്ങിച്ചന്നെയാണ് കഴിഞ്ഞ വർഷം അതും ആ മോഡൽ തന്നെയ വരുന്നത്
ഉം ഉം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എപ്പം വരും സ്കൂളിൽന്ന്?
അവരെ സ്കൂള് മൂന്നരക്ക് വിടും ഇവിടെ മൂന്നരക്ക് വിടും സ്കൂള് പത്ത് മണിക്ക് തുടങ്ങുള്ളൂ ഏഹ് വേണ്ട തൊട്ടടുത്താണ് ചെറിയ ക്ലാസ്സിലാണെ വിളിച്ചു കൊണ്ട് വെര്ണം ഒന്നാം ക്ലാസ്സിലൊക്കെയാണ് ഒരാള് മൂന്നാം ക്ലാസ്സില് ഒരാള് ആറാം ക്ലാസ്സില്
ഇപ്പം തന്നെ വരാറായി ഏഹ് ഇ
ആഗ തൊട്ടടുത്തുവാണ് വീടിന്റെ എല്ലാ എല്ല എല്ലാ സാധാ സ്കൂള്
ആഹ് മാനേജ്മെന്റ് ആഹ് നന്നായിട്ട് പഠിച്ചോളൂ?
പഠിക്കൊക്കെ ചെയ്യും പഠിക്ക ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടും രണ്ടു പേർക്കും
നമ്മളൊന്ന് ശ്രദ്ധിച്ചാലെ ഏഴാം ക്ലാസ് വരെ ഒന്ന് ശ്രദ്ധിക്കണം അത്രയള്ളൂ അല്ലേ ഈ പറഞ്ഞ ആ ഒരു ബേസിക്ക് കിട്ടത്തില്ല കൊച് പിള്ളേർക്ക്
അതെ അതെ ഉം മലയാളം എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞമ്മൾ പഠി ക്കനം നർഞ അമക്ക് ഒരു രണ്ടാം ക്ലാസിൽ എത്തിയാ തന്നെ നമ്മൾ തനിയെ എഴുതുല്ലേ എല്ലാ മലയാളക്ഷ
ആഹ് പിന്നെ അത് തന്നെയല്ല അന്ന് ഈ നമ്മുടെ ആശ ആഷാൻ പള്ളിക്കൂടുത്തില് ആശാമ്മാര് പഠിപ്പിക്കത്തില്ല ഈ നിലത്തെഴുത്ത് നമ്മുടെ കൈ കൊണ്ട് മണ്ണിൽ എഴുതി ആഹ് അതെ ഓലയിലൊക്കെ എഴുതി അതൊന്നൊക്കെ ബൈ ഹാർട്ടാ ബയ്ഹാട്ടന്ന് പറഞ്ഞാ അത് നമ്മുടെ മെമ്മ ഇങ്ങനെ നിക്കും അന്ന് പഠിച്ച സംഗതികളെല്ലാം നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും നിക്കും
ആഹ് അതെ
അത്രയ്ക്കും
ക്ഷെ അന്നത്തെ എത്ര അങ്ങോട് ആ അറിവ് പോരപ്പ
ഉം അവരെല്ലാം ഫോണല്ലേ ഫോണ് നമ്മള ഇപ്പ നമ്മള അവരെ കുറ്റ റ്റം പറഞ്ഞിട്ട് കാര്യല്ല നമ്മളിപ്പോ ഒരു റീൽസ് കണ്ടുകൊണ്ടിരിക്കുക നമ്മളും ഇങ്ങെനെ കണ്ടൊണ്ടരിക്കുക അപ്പൊ അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല സാഹചര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ എല്ലാം നല്ലത അമിതമായി കഴിഞ്ഞാൽ എല്ല പ്രശ്ന റേഡിയേഷൻ കാര്യങ്ങള് എല്ലാം ആഹ് ആഹ് എല്ലാം നല്ല ഹലോ
വേറെന്താ ചായ്യുടി കഴിഞ്ഞാ
ആഹ് ഏഹ് ഞാന് ഇനി ഞാൻ ചെറ ഒരു ജോലി ഞാനൊരു ഇത് മിൽമയെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അ ആഹ് അപ്പൊ അന്നേരം അതിനി പോണം ഇന്ന ഇപ്പോ മഴയ ഇവിടെ ഇരുന്ന് ഭയങ്കര മഴ അപ്പ നമ്മുടെ ഒരു കർഷകന്റെ ഇവിടെ പാല് കൊണ്ടുവരുന്ന ആഹ് എ അമ്മ മരിച്ചു പോയ് വല പെട്ടെന്നായിരുന്നു ക്യാൻസർ ആയിരുന്നു അപ്പ അതിനൊന്ന് കാണാൻ പോണം അങ്ങനൊയിരിക്കും
ഉം
ഇനി ഞാൻ വിളിക്കാം
ആഹ് ഓക്കെ ശരി എന്നൽ ഓക്കെ